ആഹ കേക്കണല്ലേ കേക്കണല്ലേ ആ എന്താ വർഥാനം ആഹ എ ആഹ സുഖല്ലേ ഏ എന്താണ
ഇപ്പൊ ഹോസ്പിറ്റല പോയി ഇങ്ങനെ വര കടക്കല്ല ഇഞൻ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ വരിയാ പല്ല് കാണിച്ചാൻ പോയിക്കാണ്ടായി പല്ലിന് കേടുണ്ടേ ആഹ വേദന ഇല്ല പല് പ പറിക്കാരുത ഒരു കുറ്റിയള്ളന്
അ ശരി ആഹ ഉ ഏ അപ്പൊ പിന്നെ ഫുഡ് അഴിച്ചിട്ടുണ്ടാവലോല്ലേ
ഫുഡ് വല്ിയ പറിക്കരുതി ക നേർത്തെ കഴിച്ച പോയി പൈനന്ദനയൊക്കെ ആകുമ്പോ
തണുപ്പുമില്ല ചൂടുമില്ലാതെ പറ്റുന്നുണ്ടാവില്ല അല്ലേ
ചൂടില്ലേ പറ്റൂല്ല അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തണുത്തത് തണുത്ത ജ്യൂസ് കുടിക്കാൻ അപ്പോൾ ജ്യൂസ് ഒക്കെ റെഡിയാണ് ജ്യൂസ് അടിച്ചാൽ അടിച്ചുകൊണ്ടും പോയി വെച്ചുകൊണ്ടും പോയി
അത് ശരി ആ
ഒക്കെ ഒരുക്കങ്ങൾ ഒരുക്കി കൊണ്ടാണ് പോയത്
ആ അത് ശരി പിന്നെ
അപ്പോൾ അപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ നിങ്ങൾ എന്താണ് ഫുഡ് കഴിച്ചത്
ആ ഫുഡ് കഴിച്ചു ഫുഡ് ഒക്കെ നേരത്തെ കഴിച്ചു നമ്മൾ കുളി കഴിഞ്ഞാൽ ഉടനെ ഫുഡ് കഴിക്കും കുളി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും എന്ന് പറയാം എ ആഹ പിന്നെ അ ഒരാൾ തന്നെ ഉള്ളൂ മറ്റുള്ളവരൊക്കെ ക്ലാസിനു പോയി സ്കൂൾ ഉണ്ടായതുകൊണ്ട് ആരുമില്ല ആ ഹസ്ബന്റ് പോയി എല്ലാരും ഫുഡ് കഴിച്ചിട്ട് പോയി ചെറുത് എട്ടിൽ എത്തിയിരിക്കുന്നു മൂന്ന് ആളാണ് ആ അപ്പോൾ അവരൊക്കെ ക്ലാസ്സിൽ ആണ് മൂന്നും ആൺകുട്ടികൾ തന്നെ ഉ ആഹ ആ ആ ഇവിടെ ഉണ്ട് നാട്ടിലുണ്ട് ബിസിനസ് ആണ് അവര് പോയി. ഭക്ഷണം ഉണ്ടായിരുന്നു
ആ ഒന്ന് ഉച്ചക്ക് വശമായി കാന്ന് വരിയ കറ
ആ അതാണ് പിന്നെ വണ്ടിയിൽ പോകുകയും ചെയ്യും വണ്ടി കച്ചവടം വണ്ടിയുടെ ബിസിനസ് അങ്ങനെയും ഉണ്ട് വണ്ടി കച്ചവടം ആ അത് ശരി നിങ്ങൾക്ക് മക്കളൊക്കെ? വലിയ മക്കളായ? ഹും വലിയതായോ
ഒന്ന് കല്യാണം കഴിഞ്ഞതാണ്. മോള് ഇപ്പോൾ അഞ്ചാറുമാസമായി അവൾ ഇപ്പോൾ പിജിയാണ് പിജിക്ക് പഠിക്കുകയാണ് പിന്നെ മോൻ ഈ പ്രാവശ്യം പ്ലസ് ടു കഴിഞ്ഞതാണ് ഇനി എന്തെങ്കിലും കോഴ്സ് ഒക്കെ കിട്ടിയിട്ട് എടുത്തിട്ട് വേണം ആഹ ഡിഗ്രിക്ക് താല്പര്യമില്ല എന്താണെന്ന് വെച്ചാൽ നാലുവർഷം ആണല്ലോ. അപ്പോ അവർക്ക് അതൊന്നും ആവുകയില്ല ആൺകുട്ടികൾക്ക്
ആ ഓ വെറുതെ അത് കഴിഞ്ഞിട്ട് ഇത് എടുക്കണ്ടേ എന്തെങ്കിലും കോഴ്സ് എടുത്താൽ അതാണ് നല്ലത്
ഒരു കോഴ്സ് എടുത്തു കൊണ്ട് വേഗം
അത് നാലുവർഷം വെറുതെ അങ്ങനെ പോകുന്നു എന്നല്ലാണ്ട് ഒന്നുമാകില്ല ഡിഗ്രി കിട്ടുവാൻ ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മതി. ആ ചെയ്താ മതി അതെയല്ലോ അങ്ങനെ ചെയ്താൽ മതി ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ്
ആ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ എവിടെയാ കിട്ടും കിട്ടുന്നതെന്നൊന്നും അറിഞ്ഞില്ല ഇനി കിട്ടിയിട്ട് വേണം, പിന്നെ ചെറിയ മോൻ രണ്ടിലാണ്
ആഹ അത് ചെറുതാണ് അല്ലെ ആ ശരി ആ നല്ല മാറ്റം ഉണ്ടല്ലേ
അങ്ങനെ മാറ്റം ഉണ്ട് ഓൻ പോയിരിക്കുന്നു പിന്നെ അല്ലാണ്ട് ആരുമില്ല ഞാനും ഹസ്ബൻഡും തന്നെയുള്ളൂ
ആ അത് ശരി മഴയുണ്ടോ മഴ ഉണ്ടോവിടെ ആ ഇവിടെ തന്നെ. ഇവിടെ മഴന്നെയാണ് ഇതിന്റെ എടേയില് ഒന്ന് വന്നേനു.
ആ ആ കൊറച്ചേരാം ഒരൊഴിവുണ്ടായിരുന്നു.
ആ അപ്പൊ പിന്നെ വെയിലോടെത്തി ആവോ അയിന്റകത്തായിൻ താണ് രണ്ടീസം പോയീന്നു പറഞ്ഞു. ആ എന്താ പാടാ ആ മാതിരി പാടന്നെയാ?
ആ പാടാണക്ക് ഉം പാട തോടൊക്ക ഒന്നിച്ചാണ് അപ്പൊ തോടും ഇങ്ങട്ട്ന്ന്റഞ്ഞിക്കാണ്ടേ നല്ലോണം കേറും ആ രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങള് ഉം ഇവിടെന്ന് ഇവിടെ പാർത്താര രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ആത്തക്കൊക്കെ കേറി മയത് അന്നാ ഉരുൾപൊട്ടല ഇതൊക്കെ ഉണ്ടായികാണ്ട്
ആ ആതില് പ്രളയത്തില് ആ പ്രളയ ആ അത് ശരി എവിടെ? ഇവിടെ പിന്നെ അടുത്ത വീട്ടക്ക്ങ്ങന്നെ കയറും പിന്നെ ഞങ്ങളെ വീട്ടക്കൊന്നും കേറില്ല അത് കുറച്ച് ഉയരണ്ട് പാടന്നെയാണ് തോടൊക്കെ ഉണ്ട് ആ അതൊണ്ട് കേറൂല
പ്പ ഇനി ഈ പ്രാവശ്യ എന്താണാവോ കഴിഞ്ഞ പ്രാവിശ്യങ്ങനെ കേറിട്ടില്ല അങ്ങനെ മയെം വല്ലാതെ ഉണ്ടായിട്ടില്ലല്ലോ
ആ പിന്നെ ഇതില് മഴ കുറവ്ന്നെയാണ് ആ പക്ഷെ ഇനി വരാണ്ട് ജൂലൈ ആഗസ്റ്റ് ഒക്കെല്ലേ മഴ വരുന്നെ
ന്നെ പിന്നെ വെള്ളത്തിന്റെതൊക്കെ വരാൻള്ളത് അപ്പൊ ഇങ്ങനെ മഴാവുമ്പ ഒരു പേടിയാണ് ആത്തൊക്ക കേറിയ നമ്മളതൊക്കെ ശരിയാക്കണ്ടേ പിന്നെ.
ആ ശരിയാവും ഓരു ഓ ഓട് ഓടിന്റുള്ളിൽ കേറിയ പിന്നെ പറയണോ പിന്നെ
ആ പണി ആ കൊറച്ചീസം പണിയെടുത്തീക്കണ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം.
എങ്ങനെ ആയാലും ശരിയാവുല നമ്മള് ചുമര് ഒക്കെവാക കേടരുവല്ലോ.
മണ്ണും ഒക്കെ ആയിട്ട് ആ പെയിന്റക്കെ അങ്ങോട്ട്
ആ അത് കേടരൂല്ലേ അപ്പ പേടി ആവുപ മയ നല്ലോണം പെയ്യരുതെന്നൊക്കയപറയന്നത് വർത്തിക്കുവല്ലേ അല്ലെ പ പേടിയല്ലേ നമുക്ക് ആ അല്ല പാകത്തിനന്നെ മതി ആ അത് മതി വെള്ളത്തിന് എല്ലാവശ്യത്തിനും മതി, നല്ല ഭയമാണ്.
അപ്പൊ മഴ മഴക്കാലം മഴക്കാലം വന്നാ പിന്നെ മനുസ്സക്കിങ്ങനെ പേടിയാ ത് ഞങ്ങള് നോക്കീനു കച്ചവടത്തിനൊക്കെ നോക്കീനു വേറെ മാറ്റം ഇത് കൊടുത്ത്ക്കാണ്ട്
ഓയ്കൊയ് ഇപ്പ നല്ല വെയിലയിന്റടീലുണ്ടായിനല്ലോ തന്നെ കച്ചോടത്തിന് അപ്പൊ തോന്നിയ ഉണ്ടാവൂല്ല മഴ ഒന്നും ഉണ്ടാവൂല്ല വിചാരിച്ചു പക്ഷെ ഇപ്പൊ രണ്ടീസായി നല്ല മഴ. യാ രാവിലെങ്ങട് തൊടങ്ങും. ഇവിടയും നല്ല തോടുണ്ട് ഞങ്ങടെ പിന്നെ തോടുണ്ട് പക്ഷെ തോട് നിറഞ്ഞൊലിച്ചോന്നുമില്ല പക്ഷെ പക്ഷെ റോട്ടിലിങ്ങനെ വെള്ളംങ്ങനെ നിക്കും റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതങ്ങനെ ആ. അങ്ങനെയിട്ട് അതുകൊണ്ടാണത് ആ. എന്റെ വീട്ടില് ആ ഉണ്ടേ. അവിടെ ഇതേമാർക്ക് പോയണ്ട് എന്റെ വീട്ടില് ഇതേമാരിക്ക് മൂന്ന് ഭാഗം പോയി പക്ഷെ അവടെ വെള്ളം കേറലില്ല കേറിട്ടില്ലട്ടോ ആ പ്രളയത്തിലായാലും കേറീട്ടൊന്നു ഇല്ല അ പിന്നെ കൊറച്ചിങ്ങനെ താന്ന് ആ താന്നട്ടായിട്ടേ അങ്ങനെ കേറിട്ടൊന്നു ഇല്ല മൂന്ന് ഭാഗോ പോയേ
ആ എനിക്കും പരിചയംന്റുമ്മാന്റെ വീട്ടിലും അങ്ങനെയാണെ കൊറച്ച് പോയലുണ്ട് അത് കുറച്ചങ്ങട് താഴെയാണേ മേലക്കങ്ങോട്ട് പൊന്തി ഇങ്ങോട്ട് വരൂല വല്ലാതെ അങ്ങോട്ട് ഒരു പ്രാവശ്യായിട്ട് അങ്ങനെ കേറി നല്ലോണം നറഞ്ഞോളും
ആ യമ്മക്ക് കാണൊക്കെ ചെയ്യും ചെലപ്പോ നല്ലോണ്ണം നിറഞ്ഞാല് പക്ഷെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറിയൊന്നും വരൂല
ആ കണ്ടാലും കൊയപ്പല്ലേ ഞമ്മക്ക് ആത്തേക്കു ഒക്കെയങ്ങാട്ട് വന്ന ലാണ് പുറത്തൊക്കെ ഇഞ് വന്നു പോയാലും കൊഴപ്പല്ല്യാ അതങ്ങട്ട് ശരിയായി കിട്ടണേ ഭയംമായിരി ആവണേനു കുറച്ചീസം കൊണ്ടിക്കണേ
ആ അതന്നെ അതല്ലെ ഉള്ളിക്ക് കേറുമ്പോളാണ് പേടി
കുട്ടികള് വരുമ്പോത്തേന് കടിയൊക്കെ വേണോ പെസ് ഉം അതാണ് മുറ്റത്തെത്തിയാ ചോദിച്ചതാ എന്താ കടിമ്മ
അതേ ഈ സ്കൂളില്ലെങ്കി പിന്ന വേണ്ട എന്തേലൊക്കെ ബേക്കറി മതി പക്ഷെ സ്കൂൾ ആ ആ ഒരു മൂന്നര ആകുമ്പം ആലോയിക്കണം അങ്ങോട്ട് കേറേണ്ടന്ന് വരും ആടുക്കളേക്ക് എന്താണന്ന് ആലോചിക്കേണ്ട അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ്ടി നല്ല കനത്തിന് വേണം അല്ലാതെ വഷ്കണീനല്ല ഇത് വേണം ഏ വേക്കനൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല ബസ്കന് നല്ല കനൽ തന്നെ വേണം പിന്നെ കൊറച്ച് ചോറ് കൊണ്ടുപോണല്ലേ ആ ആ കൊറച്ചു ചോറ് കൊണ്ട് പോണല്ലേ
പ്രിങ്ങാന്ന് അതല്ല നല്ല എന്തെങ്കിലും പഴംപൊരിയോ ചട്ടിപത്തിരിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലു ഓക്കെ
ആ അതന്നെ വൈകുനേരം പിന്നെരു പണിയണത്
ആ യെസ് എനിക്കും മനെട്ടോ കടിയ കസറായ ഇനിക്കും മാന പറ ചെറിയ ദിവസര് കള്ളത്തരണ്
ആ അതാണ് നമ്മുക്ക് അയിന് അയിന്നായിട്ട് കൊറച്ച് പണി എടുക്കണല്ലോ അങ്ങനെ
ആ അതന്നെ അത് അടുക്കള ഇപ്പം മഴ കൊണ്ട് പിന്നെ വിയർക്കൊനില്ല്യ മറ്റേത് ചൂട്കാലത്ത് അടുകളയിൽ ഇരിക്കാനും വെജല്ലോ
ആ രാവിലെ തന്നെ റെഡ് റെഡിയി
ജയിഞ്ഞാൾ ഞാന് ഉണ്ടാക്കാൻ ഏല്പിക്കുന്നത് ഞാൻ രാവിലെ കുറെേ ഒക്കെ റെഡിയാക്കിയിപ്പോ ഒരിക്കള്ളിരോഴ അങ്ങനെ മസാല ഒക്കെ ഉണ്ടാക്കിട്ട് പിന്നെ നമുക്ക് സുഖാണല്ലോ മറ്റേ അയിനാണ് തട്ടിക്കൂട്ടി ആവുമ്പത്തേന് ഒരു മടി
ആ അതാണ് വേകാം നിസ്കരിച്ചിട്ട് ഒരുങ്ങിയാൽ മതി
ആ അതെ തന്നെ പിന്നെ അവിടെ ഇവിടെ ആരൊക്കെ ഉണ്ട് നിങ്ങക്ക്
ഇവിടെ ഇ ഈന്റെ വീട്ടില് ഞങ്ങൾ ഒറ്റക്കാണ് ഇവിടെ ആ ഇവിടെ മൂന്ന അയോ ഞങ്ങള് വലിയ ഫാമിലിയാണ് വല്യ ഫാമിലിയാ ആ വലുതാണ് പിന്നെ എല്ലാരും താമസം മാറിണ് വേറെ വേറെ ആയ്ക്ക്ണ്
ആ ആ ശരി
നോക്കിയാൽ കാണൂല്ല എന്നാലും അടുത്ത് ഉണ്ടല്ലാരും നോക്കണോടത്തൊന്നും ഇല്ലെങ്കിലും അടുത്തുണ്ട് ഉം
ഇവിടെ അതേമാരി മൂന്ന് മക്കളാണ് അവര് പെങ്ങൻമാരില്ല
ആ അത് ശെരി ആ പിന്നെ പെങ്ങന്മാരൊക്കെ ഉണ്ടാവുപോ പിന്നെ നാത്തുൻ മാര് ങ്ങനെവരാന
ആ വരാനൊക്കെ ഇണ്ടാവും അതുകൊണ്ട് ഒരസല്ല എന്റെ വീട്ടക്ക് പോണം എന്റെ വീട്ടില് അതേമാതിരി ഞങ്ങള് നാലാളുണ്ട് ഏട്ടത്തികള് അനിയത്തികള് ഒകെയിട്ട് ആ അപ്പം രസ ഒരാള് പോയാ എല്ലാരും വരും അങ്ങനെയാണ് ഞങ്ങള് പറഞ്ഞൊപ്പിച്ച് വരാണ് അറിം
ഒരാളെ മാത്രം നിക്കൂല അങ്ങനെയാണ് ഞങ്ങളും ഒരാളെ മാത്രം നിക്കന്നെല്ല പറയും ഉമ്മാനെ ഉപ്പാനെ കാണാനല്ലേ പോണത് ചോയിച്ചു നമ്മള് ആ ഉ ആരാ ആ അത എന്റെ ട്ത്തുംഅങ്ങനെ തന്നെയ
ല്ലാരുംഉണ്ട് ഇൻ്റെതാഴാണ് ഞാനാണ് നാലാമത്തെ മൂന്ന് ഏട്ടത്തിയാള്ണ്ട് പിന്നെ അപ്പൊ രസ നമ്മള അവ നാ അവനാന്റെ ബാക്കി ഇവിടൊയാലും ആരും വതല്ലാത്ത കുട്ടിയാക്ക് അമ്മാ യോളെന്നും ഇല്ലാത്തണ്ടേ ഒരു രസല്ല ആരു ല്ല പിന്നെ ഇവിടെ എ ജേ ജേഷ്ടന് മൂത്താപ്പാക്ക് മക്കളും ഇല്ല
ആ ആ
ഈ ഒരു പെൺകുട്ടി തന്നെ ഉള്ളു ആ എന്റെ മോളന്നെ ഉള്ളൂ ഇളച്ചന് ഒരു രണ്ടാൺ കുട്ടോളാണ്
ഏ എല്ലാർക്കും ല്ല ഓളന്നെ ഉള്ളൂല്ലേ ഏ
ഒളെകല്യാണം കഴിഞ്ഞിട്ട് ആറേഴ് മാസം ആയി
തന്നെ അത് ശരി ഏ അത്ര ആ യൊള്ളൂല്ലേ
ആ അത്ര ആയിട്ടുള്ളൂ ഡിഗ്രിയ ഒക്കെ കയ്യട്ടെ ഇതിങ്ങനെ ഏകദേശം പഠിപ്പ് കുറച്ചൊക്കെ ന്ന് ആവട്ടെ ര്തിക്കാണ്ട് ഇങ്ങനെ കാത്ത്ന്നതാ മൂന്നാള് ന്നെ റ്റേരണ്ടു ആകുട്ടിയാ ളാണ് അല്ലെ ഇപ്പ ആരും പഠിച്ചിക്കാത്ത കേസൊന്നുംല്ലല്ലോ ഏത് ആയാലും ഒക്കെ ഏത് പ്രായയാലും ഒക്കെ പഠിച്ചണം എന്നാ പറയുള്ളൂ വയ സ്സായോല് ആ യാലും
ഇപ്പ അയിൻ ആദ്യത്തെ മതിരി വേ അത് നല്ലതാണ് ആ ആ ശരിയാണ് പിന്നെപ്പ ആരും വൈ കിആണല്ലോ എല്ലാരും കല്യാ ണ്ണം കഴിച്ച്
ആഇരുപത് പത്തൊമ്പത് എന്തായാലും ഇരുപത്തൊന്നൊക്കെ ആവാതെ പ്പഞ്ഞ് ല്ലല്ലോ
ആഅാതാദ്യത്തെമാതിരി പത്ത് കഴിഞ്ഞ കെട്ടിച്ച അങ്ങനെയൊന്നുമില്ലല്ലോ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ കൊറേ ആയിട്ട് തന്നെയാണ് സമ്മയ്കൊള്ളു
ആ അല്ലാതെ നട ഒന്നും ആവില്ല പഠിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ പഴയ കാലത്ത് ഇ ങ്ങക്ക് പിന്നെന്റെ ത്ര അതൊന്നും ഉണ്ടാവുല്ല പ്രായംണ്ടാവുല്ല
ആ ഇൻക്ക് ആ വൽത് ഡിഗ്രിയാണ്
ആ വൽത് ഡ്രിഗ്രി രി വല്ല മാറ്റണ്ടാ
ആ കുറച്ചൊക്കെ ങ്ങത് കല്യാണം കഴിഞ്ഞപ്പോ പെൺകുട്ടിയോ ണ്ട് ഇന്റെത്ആൺകുട്ടി ആയോ ഉണ്ട് കല്യാണം കഴ്ഞ്ഞിട്ടില്ല ആഹ്
അതൊണ്ടാണ് മറ്റേ ആ ശരി
ആ ഇന്നയ്കോട്ടെ ശരി പിന്നെ വിളിക്കാട്ടെ ശരി ഉ